ആ ഹലോ ഇപ്പൊ കേൾക്കുന്നില്ലേ
ആ കേൾക്കുന്നുണ്ട് എന്തൊക്കെ വിശേഷം മഴൊക്കെ ഉണ്ടോ അവിടെ
കുറവാണ് മഴ കാര്യമായിട്ട് മഴയൊന്നുല്ല ഈ വർഷം മഴ നല്ല കൊറവാണ്
ജൂൺ
ഇവിടൊന്നും വെള്ളൂല്ല മഴയ
ആ ഇവിടെം അങ്ങനെ തന്നെ ഇവിടെ അങ്ങ രണ്ടു ദിവസായിട്ട് തീരെ പെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ ഇന്നലെ വൈ-
ആ ഇവിടെ ഇപ്പോ ഒരാഴ്ച ആയിട്ട് മഴ തീരെയില്ലായിരുന്നു ഇപ്പോ ഇന്നലെ ഇന്നും ചെറിയൊരു മഴയുണ്ട്
അതന്നെ ക്യത്യായിട്ട് മഴന്ന് പറയാൻ പറ്റില്ല ഒന്ന് ചാറല്
ആ അത്ര തന്നെ ഉള്ളു
ആ അതോ വെയിലിന്റെ ഒരു വെയിലിങ്ങോട്ട് വന്ന് കഴിഞ്ഞാ അങ്ങനെ മഴ പെയ്തുക്കുണുന്ന് തോന്നണല്യാ അത്രക്കും ചൂടാ
അതെ നല്ല കഠിനമായ ചൂടാണ് മഴന്റെ ഒരു ഇതുല്ല
ആ കാരണം പിന്നെ പറഞ്ഞിട്ടും കാര്യല്ല ഇപ്പൊ മരങ്ങ- ങ്ങളൊന്നും വെച്ചു പിടിപ്പിക്കലില്ലല്ലോ ഇല്ലതൊക്കെ വെട്ടി നശിപ്പിക്കലും
ആ അതെ അതെ ഇപ്പ ഇപ്പോ മരങ്ങള് ചെയ്യണോലായാലും ചെറ- പ്രീയ
ആ ബഡ് തൈ എളുപ്പത്തില് മനുഷ്യനൊക്കെ നോക്കുന്നത് മറ്റേ നമ്മുടെ പഴയ തലമുറ എന്ന് പറഞ്ഞത് അവര് ചിന്തിച്ചിരുന്നത് നമ്മുടെ വരും തലമുറക്ക്
ആ നമ്മൾ ചിന്തിക്കുന്ന എന്താ വച്ചാ നമുക്ക് കഴിക്കണം നമ്മള് ചെയ്യണ നമക്ക്ന്നെ അനുഭവിക്ക എന്നുള്ളരു ചിന്തയിലായിട്ടാണ് എല്ലാം നമ്മള് വലിയ മരങ്ങളൊക്കെ ഇവിടക്കപ്പ അതേ അവസ്ഥ വലിയ മരങ്ങളൊക്കെ വെട്ടി ചെറുതാക്കി നമ്മള് ചെറിയ തൈകൾ വെച്ചു പിടിപ്പിച്ചു അതിന്റെ കായ്ഫലങ്ങൾ നമ്മൾളന്നെ കഴിക്കും നമ്മൾ തന്നെ അനുഭവിക്കുന്ന ഒരസ്ഥ
ആ പിന്നെ ആളുകളെ പറഞ്ഞിട്ടും കാര്യല്ല ആദ്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഒരാൾക്കാണെങ്കിലും ഒരു ഏക്കർ സ്ഥലം ഉണ്ടാവും അതിന നടക്കട്ടുണ്ടാവും ചുറ്റിയോറം പ്ലാവായിട്ട് ട്ടും മാവായിട്ടും തെങ്ങായിട്ടും അവരെ വീട്ടിലേക്ക് ആവശ്യ- ത്തിനുള്ള ഏകദേശം സാധനങ്ങളൊക്കെ അവി
സ്വന്തം വീട്ടിലുണ്ടാവും അത് ഒരു ശരിയാണ് ഇപ്പൊ ഈ ഉള്ള കുഞ്ഞു കുഞ്ഞു സ്ഥലത്ത് നമ്മൾ എല്ലാ സൗകര്യങ്ങളും എത്തിക്കുകയാണ് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ടെറസിന്റെ മുകളിലായാലും കൃഷികളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതാണല്ലോ അപ്പൊ അതിനനുസരിച്ച് നമ്മള കാലാവസ്ഥ ഭയങ്കരമായിട്ട് മാറിട്ട്
സത്യ പറഞ്ഞത് മഴയില്ലാത്ത കാലത്ത് മഴയും മഴ വേണ്ട സമയത്ത് മഴയില്ലാതെ
ഇപ്പ ഉം കാലാവസ്ഥ ആകെ തല കുത്തന മറിഞ്ഞ
ആ ഇനി മഴ അങ്ങട്ടു തുടങ്ങിയ ആ മഴ അങ്ങ് തുടങ്ങിയാൽ മഴ നിക്കണ് നിക്കൂല്ല അങ്ങട്ട് പെയ്യ് അപ്പൊ പിന്നെ അതേപോലെ തന്നെ നമ്മളെ പാറ പൊട്ടിച്ചത് ഉണ്ടതു ആയിട്ടുള്ള ഭാഗത്തു നിന്ന് അതേപോലെ ഉരുൾപൊട്ടല് അതുപോലെ തന്നെ ദുരന്തങ്ങളും ഉണ്ടാവും
പിന്നെപ്പ എന്ന് പറഞ്ഞാല് മണ്ണെടുക്കല് എല്ലായിടത്തും കല്ല് വെട്ടലും മണ്ണ് വാരലും അല്ല മണ്ണ് മണ്ണ് മാന്തിെയെടുക്കലും ജെ സി ബി വെച്ചിട്ട് ട്ട് നെത്തിലും വീട് വെക്കാൻ സ്ഥലമുണ്ടാവൂരാഅല്ല അപ്പന്നേരം
ല്ലേ പാടങ്ങളൊക്കെ ഏകദേശം കാണുന്ന വയലുകളൊക്കെ ഇപ്പോ മണ്ണിട്ട് നിരത്തി അവിടെ കെട്ടിടങ്ങളും അതുപോലെ തന്നെ വീടുകളുമാണ് ഇപ്പ എന്റെ മുമ്പത്തെക്കെയന്ന് പറഞ്ഞാൽ ഒരു ഒരു ഒഴിഞ്ഞ ഒരു കുഗ്രാമം തന്നെ പറയാം അങ്ങനെയുള്ള ഒരു സ്ഥലയിരുന്നു അധികം വീടുകളും ഇല്ലാണ്ട് വെറും കാട് വയലുകള് അതുപോലെ റബ്ബർ തോട്ടം അങ്ങനെയൊക്കെയള്ള ഒരു ഏരിയ ആയിരുന്നു
ഉം അതൊക്കെ ഇപ്പൊ വെളിച്ചം വെച്ച് അത് എല്ലാ ഏരിയയിലേ റോഡുകൾ വന്നത് കാരണം നമ്മളൊക്കെ റോഡ് സൈഡിലേ ക്ക്മാറി വീടുകളൊക്കെ അങ്ങനത്തെ സ്ഥലങ്ങളിലേക്ക് വന്നു അപ്പ നമ്മള് പാടങ്ങളായാലും നികത്തി റോഡ് സൗകര്യം ഉണ്ടാക്കി നമ്മള് വീട് വെക്കാനും കെട്ടിടങ്ങൾ നിർമ്മിക്കാനും എല്ലാം തുടങ്ങിയതിന്റെ ഓരോരോ ഭവിഷ്യത്തുകളാണ് ഈ കാണുന്നത് അതെ അത് ഇമനുഷ്യര് ചെയ്യുന്നതിന്റെ അത് കാര്യം ഇങ്ങള് നമ്മൾപ്പ അതി കാണിക്കുന്നുള്ളു പ്രകൃതിക്ക് അത്രയേ പറ്റുള്ളൂല്ലോ നമ്മള് എടുക്കുന്നേനും തിരിച്ചവര് തരിയാണ് വലിയ വലിയ ദുരന്തങ്ങളായിട്ടും കാര്യങ്ങളായിട്ടൊക്കെ
പിന്നെ ഏതൊരു വീട് വെക്കയാണെങ്കിലും അതിന്റെ മുറ്റൊക്കെ ഇന്റർലോക്ക് ആണ് വെള്ളം ഭൂമിക്ക് ഇറങ്ങിയാലല്ലേ പിന്നെ അതുപോലെ നമുക്ക് ഭൂമീൽന്ന് വെള്ളം കിട്ടുള്ളൂിട്ട എന്നിഎല്ലാവർക്കും പരാതികിണറ്റില് വെള്ളല്ല ല്ലഇതിന് വെള്ളല്ല ഒന്നിനും വെള്ളല്ലാന്നുള്ളത് എല്ലാം കോൺക്രീറ്റ് ആണ്
ചുറ്റോടുചുറ്റും ഇന്റർലോക്ക് ചെയ്തിട്ടില്ല ചില്ലട്ടിട്ട് ആ മുറ്റത്തും നമ്മളെ വീട് ന്താസൈഡ് വീടിന്റെ പരിസരത്തും പെയ്യുന്ന മഴ നമ്മള് മുറ്റത്തിന്റെ മതിൽക്കെട്ടിന്ന്ഒരു ചാല് വെച്ചിട്ട് ണ്ട് മൊത്തത്തില് ചുറ്റു ഭാഗത്തും ചാല് വെച്ചിട്ട് വല്ല്യൊരു മഴ കുഴി മഴല്ന്ന് പറയുമ്പോ അത്യാവശ്യ ഒരു വല്ലിയൊരു കുഴി ഉണ്ടാക്കിട്ടുണ്ട് അതിലേക്ക് വെള്ളത്തിന് തിരിച്ചുവിടും ആ കിണറ് കിണറ് സ്ഥിതി ചെയ്യുന്ന കിണറുള്ള അതേ ഭാഗത്ത് തന്നെ കിണറിന്റെ തൊട്ടടുത്തല്ല എന്നാലും കിണറിലേക്ക് എത്താൻ പറ്റുന്ന കുറഞ്ഞ ദൂരെയുള്ളൂ ഉള്ളൂ ആ ഒരു സ്ഥലത്തായിട്ട് നമ്മള് നല്ല എല്ലാ വെള്ളവും അതിലേക്ക് പാസ് ചെയ്യും ടെറസ്സിന്റെ മേൽന്ന് വീകണതും മുറ്റത്ത് വീകണതും ആഹ് ആഹ് അതുകൊണ്ട് വെള്ളത്തിന് ഇതുവരെ തോന്നീട്ടില്ല
വെള്ളണ്ടായിരുന്നു
ആഹ്
പല ചെലേ ഏരിയയിലൊക്കെയാണ് തീരെ വെള്ളത്തിന് ഇതിലായിട്ട് കുറേ ആളുകളൊക്കെ വിളിക്കുന്ന സമയത്തൊക്കെ പറയാ അവര് കുടിക്കാനുള്ളത് എവിടെന്നെങ്കിലും കോരിക്കൊണ്ടൊരും മറ്റുള്ള ആവശ്യത്തിനുള്ളത് വാങ്ങിക്കാത്രേ ക്യാഷ് കൊടുത്തിട്ട് നമുക്ക് എന്ത് സാധനോം പിന്നെ പൈസ കൊടുത്ത് വാങ്ങിക്ക കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇതിന്റ നികത്താൻ പറ്റും ഈ വെള്ളം നമുക്ക് പറഞ്ഞാൽ എന്ത് ഇതിന് ആവശ്യല്ലാത
എന്തും നമുക്ക് വാങ്ങി ജീവിക്കാൻ പറ്റുന്നൊരവസ്ഥല്ല കാരണം അത് നെന്നാല് നമ്മക്കൊരു അളവില്ലാതെ നമ്മള് ഉപയോഗിക്കുന്ന സംഗതി കളാണ് വെള്ളായാലും വായു ആയാലും നമ്മള് അളന്നിട്ടല്ലോ യൂസ്
ആഹ് ന്റെ ഉമ്മിയൊക്കെ പറയേ പണ്ട് ആദ്യ അന്നത്തെ കാലഘട്ടത്തില് നമുക്ക് മോട്ടറൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ കിണറ്റില് അന്ന് ഒരു പത്ത് കൊടം വെള്ളം വീട്ടി കൊണ്ടുവന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ അഞ്ചു കുടം കൊണ്ട് വന്നാ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു പോയിരുന്നു അന്ന് പറയുമ്പോ ഈ ബാത്ത്റൂമ് ഇല്ലല്ലോ കുളിക്കാനാണെങ്കിലും സൈഡിൽ ഒരു മറ കെട്ടിയിട്ടുണ്ടാവും അതിന്റെകത്ത് നിന്ന്കൊണ്ട് കുളിക്കാ
നമ്മുക്ക് അധികം വെള്ളച്ചെലവ് വരുന്നത് എന്തിനാ നമ്മള് വൃത്തിയാക്കലാണ് കക്കൂസാണെങ്കിലും കഴുകണം കുളിമുറി ആണെങ്കിലും കഴുകണം വീടിന്റെ നില ആയാലും ചുമരായാലും എല്ലാം ടൈലൊട്ടിച്ച് വൃത്തിയാക്കി വെച്ചു അപ്പൊ നമ്മള് എന്നും അത് മൊ ട്ടർന്നുവെള്ളം അടിച്ചിട്ട് അതെല്ലാം തോത്തി തൊടച്ച് നമുക്ക് എത്ര വെള്ളം എടുത്തിട്ടും തെകയണില്ല ഓര്ക്ക്ന്ന് പറഞ്ഞാല് ഈ ക്ലീനിംഗും ഈ വൃത്തിയാക്കലൊന്നുംല്ല അത് കാരണം ഓരു മുക്കി കൊണ്ടുവരുന്ന വെള്ളാണ് അത് ഉപയോഗിക്കുമ്പോൾ ഓർക്കൊരു വേദന ഇണ്ടാവും നമ്മള് സുച്ചിട്ടെടുക്കണ വെള്ളാണ് നമ്മളൊക്കൊ ഹെ നമ്മളുടെ ശരീരത്തിന് ഒരു പ്രവർത്തനവും നടക്ക് ക്കുന്നില്ലല്ലോ ഒരു സ്വിച്ച് ഇടാ വെള്ളം എടുക്കാ അപ്പൊ നമുക്ക് എത്ര ഇഷ്ടം പോലെ എടുക്കാൻ പറ്റണുണ്ട് മറ്റത് നമ്മള് കെണറിന്ന് മുക്കി മുക്കി കഷ്ടപ്പെട്ട് അത്ര ആഴത്തുന്ന് മുക്കി ണ്ട് മുക്കി കൊണ്ടുവരുന്ന വെളളാകുമ്പം ചെലവാക്കാൻ ഞമുക്കായാലും വേദന വരും അതോണ്ട് ഒരു ദിവസം കര കറണ്ട് പോയാ നമ്മള് കെണറ്ന്ന് വെള്ളം മുക്കി ആ വെള്ളം എടുക്കുമ്പോ നമക്ക് ഒരു വേദന എടുക്കല്ലേ കുറച്ച് ഉപയോഗിക്ക് എന്ന് നമ്മള് പറയുന്നു മക്കളോടും
ഞങ്ങൾക്കൊന്നും കിണറിൽ കപ്പിം കയറും തന്നെ ഇല്ല
ആണോ ഞ നമ്മള് കുടിക്കാൻ വെള്ളം മുക്കാറു
ആ ഞങ്ങള് ഇവനിക്ക് എങ്ങനെയാറിയോ കുടി ക്കുമ്പത്തന്നെ സെപ്പറേറ്റ് നമുക്ക് പൈപ്പിൽ കൂടെ വെള്ളം വരും ആ സ് മോട്ടർ ഇടുന്ന സമയത്ത് പിടിക്കാന്
ആ അത് ഇവടെണ്ട് ഓൾറെഡി ഇണ്ട് പക്ഷെ അത് അതായാലും അതില് കയറി പൈപ്പിലൂടെ കയറി വന്ന് ഇവിടെ എത്തണതല്ലേ നേരിട്ട് നമ്മള് കിണർന്ന് കപ്പിട്ട് മുക്ക് ക്കുന്ന ആ ഒരു ടേസ്റ്റ് ആ ഒരു എന്താണ് ഉത്തമം കിട്ടൂല
വച്ച് കഴിഞ്ഞാലും നമ്മള് ഒരു പ്രാവശ്യം തുറക്കണത് കണ്ട കഴിഞ്ഞാലും മോന് പോകും അത് മ്മക്ക് അപ്പ ഞാൻ ഇട്ട് പൂട്ടി വെച്ചക്കാണ്
ആ ആ കുട്ടിയെളൊക്കെ ഉള്ള വീട്ടില് ശ്രദ്ധിക്കണം. ഇവിടെയും കുട്ടികള് ഇല്ലാഞ്ഞിട്ടല്ല. ഒരു കസാ ലൊക്കെ വെച്ച് കേറാൻ ശ്രമിക്കും പക്ഷെ ഒന്ന് രണ്ട് പ്രാവശ്യം നമ്മള് നിരുൽ സാഹപ്പെടുത്തി ചീത്ത പറഞ്ഞു അങ്ങനെയൊക്കെ ചെയ്യും പിന്നെ നമ്മള് ശ്രദ്ധിക്ക കണ്ണുവട്ടത്താണ് ക കിണറ്ള്ളത്
അടുത്താണെ ഇപ്പൊക്കെ എന്താ പത്ത് സെന്റ് സ്ഥലം അതിലൊരു കെണറ് ഒരു വീട് ഇതൊക്കെ തന്നെയല്ലേ ഇപ്പള്ളത് ഞങ്ങളത് പന്ത്രണ്ട് സെന്റ് സ്ഥലാ അതിനകത്ത് ഈ പറഞ്ഞ പോലെയാണ് കിണറുംണ്ട് വീടുംണ്ട് പിന്നെ ഈ പറഞ്ഞ കണക്കിനാണ് നമ്മളത് രണ്ട് തെങ്ങ്ണ്ട് പിന്നെ പഴയത് വലുത് ഉണ്ട് ബാക്കിയുള്ളതൊക്കെ ഇത് പോലെ തന്നെ ബഡ് തൈകളാ ഒരു റംമ്പൂട്ടാന് ഒരു പേരയ്ക്ക ഒരു ചി ക്കു, ഒരു ആപ്പിൾ ചാമ്പക്ക ആ എല്ലാം കയ് ഞങ്ങള് വീട് പണ്യാ വീട് പണി നടക്ണ സമയത്തിന് ഞങ്ങൾ ഇതക്കെ വെച്ച് പിടിപ്പിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പൊക്കെകായിക്കാൻ തുടങ്ങി
ആ അടിപൊളി നമ്മളൊക്കെ വീട് വെച്ചിട്ട് കൊറെ വർഷായി. പ ത്ത് പതിനഞ്ച് വർഷത്തോളം ആവ്ണ്. നമ്മൾ ഇതുവരെ അങ്ങനത്തെ തൈകളൊന്നും പവക്കാത്ത കാരണം നമ്മളെ പറമ്പില് വലിയ തൈകൾ ഉണ്ടായിരുന്നു. മ മറ്റേ മാവായാലും പ്ലാവായാലും പേരക്കായാലും ഒക്കെ വലിയ സാധാ നാടൻ ടൈപ്പ് തൈകൾ ഉള്ളത് കാരണം നമ്മൾ അതിനെ വെട്ടി മാറ്റാൻ പ്രയാസ ണ്ടാവൊല്ലോ. നമ്മളിങ്ങനെ കായ്ഫലങ്ങൾ തരുന്ന മരങ്ങളെ നമ്മള് വെറുതെ വെട്ടാന്ന് അപ്പൊ അങ്ങനെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിന്ന് അതൊന്നും കളയാതെ നിന്നൂ ഇപ്പങ്ങനെ ഓരോ ആവശ്യങ്ങൾ ക്കും വാണ്ടി റോഡിന് വഴിക്ക് പിന്നെ മുറ്റത്തിന്റെ ഒരു ബോർഡർ തിരിക്ക ഇങ്ങൻത്തെ കാര്യങ്ങൾക് ക്കെ വേണ്ടി മരങ്ങൾ മുറിച്ചത് കാരണം ഞങ്ങളിപ്പൊ തൈകളൊക്കെ വെക്കാൻള ശ്രമ
ആഹ്. നമുക്ക് പിന്നെ ഇവിടെ അധികം അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഇത് ഒരു ഇതേര്ന്നു. തെങ്ങിന്റെ തോ പ്പെ. തെങ്ങിന്റെ ഭാഗേരുന്നു ഇതിള്ളത്. ഒരു രണ്ട് മൂന്ന് തെങ്ങ് മുറി ച്ചിട്ടാണ് നമ്മള് വീട് വെച്ചത് പിന്നെ നമ്മൾ ഇപ്പ ആ ആ അല്ലാണ്ട് വേറെ മരങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ നമ്മള് ഏകദേശം പ്ലാവ് അതുപോലെ തന്നെ മാവ് അങ്ങനെ എല്ലാം ബഡുതൈകളാ വെച്ചിട്ടുള്ളത് ഒക്കെ അത്യാവശ്യം കായ്ഫലം തര്നൂണ്ട് ട്ടോ ഡ്രാഗൻ ഫ്രൂട്ട് മാത്രാ ണ്പ്പം ആഹ് ആ ഡ്രാഗൺ ഫ്രൂട്ട് മാത്രാണിപ്പൊ കായ്ക്കാത്ത തൊള്ളൂ
ആ അതും പെട്ടെന്ന് കായ്ക്കണ സംഭവവാ ണല്ലോ ഒന്നും നല്ലോണ്ണം കായ്ക്കും ക്ഷെ അതൊരു ടേസ്റ്റ് ഇല്ലാത്ത ഒരു രുചി ഇല്ലാത്ത ഒര്
പിന്നെ ന്യൂട്രിയൻസ് ഉണ്ട് തോന്ന്ണ്
ആ അത്യാശ്യം ഉം ആ അത്ണ്ട് ആ അത്യാശ നല്ലതാണ് വിറ്റാമിൻസും കാര്യങ്ങളൊക്കെള്ളതാണ് ടേസ്റ്റിലേ രുചി കൊ
ആ രുചി അങ്ങനക്ക നമ്മള നാട്ടില് ഈ നല്ലോണം മഴ മഴ പെയ്ത് വെള്ളം കുടിച്ച് കഴിഞ്ഞാലാണ് മക്ക്‌ മധുരം കുറവായിട്ട് പച്ചള്ളത്തിന്റെ ടേസ്റ്റ്ണ്ടാക പക്ഷെ മഴയില്ലാത്ത ടൈം ണ്ടാവും നമ്മള് ഞങ്ങള് പൊറത്തായിരിക്കും അധികം. ഹസ്ബൻഡിന്റെ അടുത്തായിരിക്കും പക്ഷെ അവിടുന്ന് വാങ്ങിക്കാൻ കിട്ടുന്നത് നല്ല ടേസ്റ്റുണ്ടാവട്ടോ. ആ മധുരൊക്കെണ്ടവാല്
നമ്മള് ഇവടെ കടേന്ന് വാങ്ങി കഴിച്ചിട്ട് അതൊരു മധുരല്ല ഒരു ടേസ്റ്റില്ല അന്ന് വാങ്ങിട്ട് എത്രയൊ വെല കൊടു ടുത്ത് വാങ്ങിട്ട് അത് കഴിച്ചു തീരാനെ ഭയങ്കരായിട്ട് പ്രയാസപ്പെ പ്പോ മക്കളാരും കഴിക്ക്‌ന്നില്ല മ്മളും കഴിക്കാൻ പറ്റുന്നില്ല.
ങ്ങെയാണല്ലോ.
കാണാനും ഭംഗിയാണ് അയിന്റെ ഭംഗി കണ്ടിട്ടന്നെയാണ് മക്കളങ്ങാടിൽ ക്ക്‌മ്പോ അത് വേണോ അത് വേണോന്ന് പറയണെ ഓക്കേ.